ഒ
കേക്കവോ
ഓ കേൾക്കാവ്ന്നുണ്ട് എന്താ വിശേഷം മഴയൊക്കെ ഇന്ന് കൊറ ഉച്ച നേരത്തേക്ക് ഒരു ഒതുക്കണ്ട് ഇനിയിപ്പം അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയൂല
ആ ആ രാവിലെ ഒണ്ടായിരുന്നോ
എങ്ങനെയാ
രാവിലെ ഉണ്ടായിരുന്നോ മഴ
ആഹ് രാവിലെ നല്ലോണ്ണം ഇണ്ടായിരുന്നു ഇപ്പോ ഒന്ന് ഒതുങ്ങിട്ടുണ്ട് അവിടെയോ
ഇവിടെ കൊറച്ച് മുമ്പ് ഒണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഒതുങ്ങിയിരിക്കുക ആ ഇങ്ങനെ എടക്ക് മഴ പെയ്യും പിന്നെ വെയില് വരും വീണ്ടും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയടെ കുറുക്കന്റെയും കോഴിടെയും കല്യാണം എന്ന് ചേട്ടൻ പറയും ആ രീ ഇവിടെ
ഹോഹോ
ഉം കഴിച്ചോ ഉച്ചയക്ക്
ഓ നമക്ക് ഇന്ന് കല്യാണം ഇണ്ടായിരുന്നു ഇവിടെ അടുത്ത്
ആ അവിടെ പോയി കഴിച്ചു അല്ലേ
ഞ അവിടെ നല്ല
ഉം
കോയ് ബിരിയാണിം ഏ ഇറച്ചിം ഇറച്ചി മന്തിണ്ടായിനി
ആ ആ എന്താ
ഞാന് എനിക്കിഷ്ടം ബിരിയാണിയാണ്. അതിന്റെ ആ ഒര് ടേസ്റ്റ് വേ ഏയ്‌നും കിട്ടൂല ഇന്ക്ക് തോന്നും
വീട്ടില് ഉണ്ടാക്കാറുണ്ടോ?
വീട്ടിലും ഉണ്ടാക്കാറുണ്ട്. ഞാന് വല്ലപ്പോഴും ഉണ്ടാക്കുള്ളു. ഉമ്മ ഇണ്ടാക്കും.
ആ അതെങ്ങനെ യൂട്യൂബ് കണ്ടുപഠിച്ചേന്നൊ അതോ
എനിക്കോ
ആഹ്
ആ എനിക്ക് ഞാനും വല്ലപ്പോഴും ഉണ്ടാക്കാണെങ്കില് യൂട്യൂബിലോ അങ്ങനെയൊക്കെ നോക്കിട്ടേ ഞാൻ ഉണ്ടാക്കുള്ളൂ. എനിക്ക് ഒ ഒറ്റക്ക് ഉണ്ടാ ന് പേടിയാണ് ശരിയാവോ നമുക്ക് കൊഴപ്പല്ല. നമ്മുക്ക് കഴിക്ക്ണേന് കുഴപ്പ
നമ്മുക്ക് വീട്ടുകാണവർക്ക് കഴിക്ക ആ ഗസ്റ്റ്ക്കെ വരുവാണേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഹ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മള് ഉണ്ടാക്കി
ഉം
അത് നമ്മുടെ വീട്ടിലുള്ളവരാ വുമ്പോ കൊഴപ്പഇല്ലല്ലോ എന്തേലും കൊറവുണ്ടെങ്കില് അതെ
പുറമേ
അതെ
നിങ്ങളെന്തൊക്കെ ഫുഡക്കെണ്ടാക്കോ
ആ ഇങ്ങനെ അറിയാവുന്നൊക്കെ ഇണ്ടാക്കും ഇന്ന് പിന്നെ ചിക്കനായിരുന്നു, സൺ‌ഡേ ആയോണ്ട്
ഏ ബിരിയാണി മന്ദിയൊ അങ്ങനെണ്ടോ
ആ മന്തി ഉണ്ടാക്കി നോക്കിട്ടുണ്ട് പക്ഷെ നമ്മള് കടേൽ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് യൂട്യൂബ് നോക്കിയായിരുന്നു ഒരു വട്ടം ഉണ്ടാക്കിയത് മയൂണേസ് ഒക്കെ കൊറച്ചൊക്കൊക്കെ തരട്ടെ
ആ ഈ ഏ മന്തി ഇണ്ടാക്കുമ്പളേ മറ്റേ നമ്മള് ലാസ്റ്റ് അടുപ്പിലുള്ള കരിക്കട്ട യൂസ് അത് ചെയ്യല്ണ്ടോ?
ആ അത് ചെയ്യാറുണ്ട്.
ഇന്നാലേ അയിന്റെ ആ സ്മെല്ല് വരുള്ളു. ആഹ സൽഫ്ലവർ ആയിരിക്കും കോയല്
ഓ
സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് മൂടി വെച്ചാ മതി അപ്പോൊ അതിന്റെ സ്മെല്വി ക്കും അപ്പൊ നല്ല ടേസ്റ്റി വരും ഉം
പിെ പത്ത സംമ്മതി ഉണ്ടായി കാണണ്ടതിന്റെ കൂടെ
എന്ന്ത് ആ ച ചട്ടണില്ലേ ആ നമ്മളവിടെ ചട്ടണി അറിയണം സുർക്കി കഴിച്ചിട്ടല്ലേ
ആഹ ആഹ മന്തി ഉണ്ടാക്കിട്ടണ്ടോ
മ മന്തി എനിക്ക് എനക്ക് എല്ലാം അറിയാം പക്ഷെ ഉണ്ടാക്കി നോക്കി് ില്ലന്നള്ളു ഒറ്റക്ക് ഉണ്ടാക്കാനൊ ഒരു പേടി പിന്നെ വീട്ടില ആൾക്കാ ക്കാണ്ടമ്മല്ലേ ഓല ഉണ്ടാക്കും.
ആഹ ആഹ
ഒച്ചക്ക ഒക്കെ ആവുമ്പോളല്ലേ ഇണ്ട നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാനൊരു ഇതുണ്ടാവുള്ളു. അ വീട്ടിലിപ്പ ആൾക്കാാര്ണ്ടാവുമ്പോ ഓല് ഇണ്ടാക്കും അപ്പൊ നമ്മൾ അതിലേക്കുള്ള സഹായം ചെയ്യ ചെയ്തെടുത്താ മതി.
അതെ അതെ
ഉം ഉം
രാവിലെ എന്താ ഉണ്ടാക്കി?
രാവില ഇന്ന് ഓട്ടട. ഓട്ടടയും ചെറുപയർ
പ പഞ്ച
അല്ലല്ല ശർക്കര വെച്ച് ശർ ചക്കരെ വെച്ചുണ്ടാക്കണേന് ഇവിടെ കൽത്തപ്പ എന്നാ പറയാം.
എന്തോന്ന്?
കൽത്തപ്പം
ആഹ
നമ്മള് ശർക്കര ഒഴിച്ചിട്ട് നമ്മള് കുക്കറിൽ കുക്കറൽ ഒഴിക്കൂല്ലേ? അങ്ങനെയാണോ? ആഹ അയിന് ഇവിടെ പറയാ കൽത്തപ്പ എന്നാണ്. പക്ഷെ നമ്മള് ഏഹ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് നമ്മള് മാവ് മാവ് അരച്ചിട്ട് അതിലേക്ക് കുറച്ച് ചുടുവെള്ളമ ഉപ്പോ ഒക്കെ തേങ്ങയൊക്കെ ഇട്ടിട്ട് സാധാ ഓട്ടടച്ചട്ടിയില് ഓട്ടട ഉണ്ടാക്കിയതാ
ആഹ ആഹ ഞങ്ങള് ഇവിടെ മാവ കുഴച്ചിട്ട് ഏലയ്ക്കകത്ത് വെച്ച് വാഴ ലക്കകത്ത് വെച്ച് പരത്തി തേങ്ങയും പഞ്ചസാരയുടെ മിക്സ് ആക്കിയിട്ട് ചേർത്തിട്ട് പിന്നെ ദോഷക്കല്ലയിലോട്ട് ഇരുവെക്കും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറാണ്.
ഒന്നോട് പറഞ്ഞേ
വാഴയിലക്കെത്ത മാവ് നമ്മൾ പരത്തി വെച്ചിട്ട് പിന്നെ തേങ്ങയും പഞ്ചസാരയിം മിക്സ് ആക്കിയിട്ട് ചേർത്തിട്ട് ഇത്ളക്കി ചീനച്ചട്ടയിലോട്ട് വെക്കും അപ്പം നൂത്ത് വരും അങ്ങനെ ഉണ്ടാക്ക
അങ്ങനെ അതിനവിടെ എന്താ പറയാ
ഓട്ടടന്ന് തല്ലെ പറയാ
അല്ലല്ല നമ്മൾ ഇവിടായി വരെ പൂവടാ
എന്തുവാ?
പൂവട ഫുള്ള് അത് വെറൈറ്റി പേരുകളാ
അതെ അതെ ഇവിടെ ഓട്ടട എന്നാണ് ഇലയപ്പത്തി എന്തു പറയുന്ന വിലയപ്പോന്ന അന്ന
എല എലയപ്പത്തിന് ഞാൻ പറഞ്ഞത് പൂവട
ആണോ
ആഹ് കൽത്തപ്പ ന്നൊക്കെ ആദ്യായിട്ട് കേൾക്ക?
അതെ അതെ അങ്ങനെ കേക്കും ആദ്യത്തെക്ക
ആ അപ്പൊ നിങ്ങ അവിടെ നിങ്ങള് ശർക്കരപ്പ അങ്ങനെ എന്തെങ്കിലുക്കരലേ പറയല്
ആ ആഹ് കപ്പയ്ക്കെന്താ അവിടെ പറയാ?
എങ്ങനെ
കപ്പാ കപ്പാ
കപ്പക്ക് ഇവിടെ പൂളാറ
പൂളാറിൽ
ആ പൂള
എല്ലാം വെറൈറ്റി പേരാണല്ലോ
ഒക്കെ വെറൈറ്റി ആാണ് പിന്നെ അതുപോലെ വേറെ ണ്ടാവും കൊറ മേ നിങ്ങള് തോരടാന്നാ പറയല്
കേട്ടില്ല
തോര ഇടാന്നാ പറയല് നമ്മള് പുറത്ത് അലക്കിയ ഡ്രസ്സൊക്കെ ഇടൂല്ലേ
ആ മനസ്സിലായില്ല എന്ത്വാന്ന്
അതായത് നമ്മള് ഏർ ഡ്രസ്സ് ഉണക്കാൻ വെയിലത്തെടൂലേ
ആ ആ
അതിന് നിങ്ങെളെന്താ പറയാ
അക്ഷയ ഇടുന്ന കാര്യണോ
അല്ല പൊറത്ത് ആയല മടൂല്ലേ
അയല ഇടുന്ന
ആ
അങ്ങനെന്നായല ഇടു വന്ന്
അങ്ങനെ പറയാ നമ്മളവിടെ തോര ഇടയാ അല്ലെങ്കില് ചിക്ക അങ്ങനെയൊക്കെയാ പറയാ
ഓ ഓ നമ്മൾ അയൽ ഇടന്ന് പറയും
ഹ
അല്ലെങ്കിൽ അശൽ ഇടുക അങ്ങനെ പറ അഛൽ ഇടുകന്ന് അശ
അക്ഷേലോ
ആഹ അഷ ആഷയില ഇതുവാണ്
ആ
ഉഹ ഹ
അതന്നെ ഓരോ നാട്ടക്കും ഓരോരോ രീതികളാണ്ല്ലേ
അതെ അതെ അവിടെ മത്തിക്ക് എന്താ പറയാ മത്തി മത്തി
ായിരിക്കും പക്ഷെ പല പല പേരുകളാണ് വരുന്നത്
അതെ ചെില പേര് കേൾക്കുമ്പോൾ ചിരി വരൂല്ലേ ഇ മത്തിക്ക് എന്താ പറയാ അവിടെ
മത്തിക്ക് മത്തി നന്നെയാ പറയാ
ആണോ ചാള നെത്തോരി അങ്ങനെയൊക്കെ പറയില്ലേ
ആ ഇവിടെ മത്തി എന്നാ പറയണ മത്തി പിന്നെ ഇവിടെ സാധാരണ കൊണ്ടുവരുന്ന മീന് മത്തി ആയല ഏഹ ചെമ്മീന ഉണ്ടല്ലേ ആഹ് അങ്ങനത്തെയൊക്കെ
മീനച്ചാറൊക്കെ ഇടാറുണ്ടോ
ഇല്ലില്ല ഓ കാര്യായിട്ട് മാങ്ങ നാരങ്ങ അങ്ങനെയൊക്കെയാ ഉണ്ടാക്കാറ് ആ അതൊക്കെയാണ് കാര്യവായിട്ട് ഉണ്ടാക്കാറ് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ആ വെളു ത്തുള്ളി അച്ചാറ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മള് ഇവിടൊന്നും ഉണ്ടാ ക്കാറില്ല നമ്മള് സാധാരണ കടേന്ന് ഇങ്ങനെ മേടിക്കും കഴിക്കും അങ്ങനേയുള്ളൂ
ഉം ഉം ഉം ഉള്ളി അച്ചാറ് ഇങ്ങനെ ചതച്ചിട്ടാണോ അതോ മുഴുവനായിട്ട് ഇട്ടുണ്ടാക്കുവാണോ
അതായത് ഓരോ വെളുത്തുള്ളി ഓരോ ഇ ല്ലി ഇല്ലി ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്
ആഹ് ആഹ് വൈകിട്ടത്തേക്ക് എന്താ ചായേടെ കൂടെ വൈകിട്ടത്തേക്കെന്താ ചായേടെ കൂടെ
വൈകിട്ടത്തേക്ക് ഇനിയിപ്പോ ഒന്ന് ആലോചിച്ച് എടുക്കണം എന്തായിരിക്കും ഇന്നിപ്പോ കല്യാണൊക്കെ കഴിഞ്ഞ് ദമ്മായിട്ട് ഇരിക്കുക എനിക്കൊന്ന് ആലോചിക്കണം ആ ക്ഷീണം മാ റ്റണ്ടേ
അതെ ഉം
ഉം അല്ലെങ്കി നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചെല പ്പോ
വൈയിട്ട് എന്തേലും ഉണ്ടാക്കൂല്ലേ
ഇന്ന് ഞായറാഴ്ചല്ലേ അപ്പൊ ഇനി വേണെങ്കി പൊറ ത്തു പോവലായിരിക്കും മിക്കവാറും
ആഹ് ആഹ്
എന്ന പിന്നെ ആഹ് ആഹ് എന്നാ ശരി
ആഹ് ആഹ്